ഹലോ
ആഹ് ല്ലെ
ആ കേൾക്ക്ണ്ട് ഉം നല്ല വിശേഷം. ഫുഡൊക്കെകയ്ച്ചോ?
ആ കഴിച്ചു.
ഹ്മ്മ് രാത്രി ഒരു ഏഴ്മണി കഴിഞ്ഞാ ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂണ്ടാവും ചെല സമയങ്ങളിലൊക്കെയ്.
ആഹ അപ്പൊ പൊറത്തിറങ്ങിയ
അല്ല ഞാന് ജനാല തൊറന്നുവിടും.
ആഹ അപ്പൊ കിട്ടൂ?
ആഹ അപ്പൊ കിട്ടും. ജനാല തൊർന്നിട്ടാല് ഉം ഉം കിട്ടും. അല്ലെങ്കി അയിന്റ എടയിൽ ക മഴല്ല്യ ന്ന് മൊത്തം വെയില. ഉം ഇന്ന് മഴ ഇണ്ടായിട്ടില്ല. ഇപ്പൊ അല്ലെങ്കിലും വറ് കാലങ്ങളൊക്കെ മാറ്
ആ അറിയിക്കണ ലെ
ആ പണ്ടത്തപ്പോലൊന്നല്ല. ഒരു ദിവസം മയെണെങ്കി ഒരു ദിവസം വെയില്.
അതൊണ്ടാണ് ഈ അസുഖങ്ങള് കൂടും ചെയ്യണ്. പനി ഒരു വൈറൽ പനി കേട്ടിട്ടില്ലേ?
വൈറൽ പനി മാത്രൊന്നല്ല ഇപ്പല്ലെ അസുഖങ്ങൾ എന്തൊക്കെ കേക്കുമ്പോത്തന്നെ ക് പേടിയാവും. ഉം. അയ് നമ്മള് ശരീരം, ഞമ്മക്കിപ്പൊരു ദിവസം നല്ല ചൂടാണെങ്കി ഞമ്മളെ ശരീരത്തിന് ഒരു പ്രത് പ്രത്യേക അവസ്ഥയിൽ മാറും. പിന്നെ പെട്ടെന്ന് മഴ പെയ്യോല്ലോ.
തണുക്കുമ്പൊഴുലേ...
ആഹ്. അപ്പൊ ഞമ്മളെ ശരീരം പെട്ടന്നെന്തോ പ്രതിരോധിക്കാൻ കഴിയാതെ നമക്ക് ജലദോഷം വരാണ് ഇനിക്കൊക്കെ പെട്ടെന്ന്ണ്ട്
ആഹ് തണുപ്പ് താങ്ങാൻ കയൂല ഒരുസൈസ് ഒരു കോച്ച് കൊണ്ടാണ് തടക്കുന്നത്
അഹ് അത് തന്നെ ഇൻക്ക് മഴ മഴപെയ്തോണ്ടിരിക്കേണെങ്കി പെട്ടന്ന് വെയ്ലറച്ചാല് ജലദോഷണ്ട് ഒരലർജി പോലെ ഒരു പനി വര്ന പോലെ ഇങ്ങനെ ഒരു തുമ്മലും ഒരു പ്രയാസാണ് മ്
ങ്ങനൊന്നുല്ല മഴപ്പാറ്റലെന്തെലൊക്കെ കൊണ്ട
ൻ ക്കൊരു ഒരു കോർണ മാരി പനിക്കണ പോലൊക്കെ എൻക്ക് ഇങ്ങനെ തോന്നും
ഏ ഇക്ക്‌ പോവറ് വെയ്ല് തട്ട്യാല് അതേപോലെ നീരർങ്ങിയാ അപ്പ ഈ തൊണ്ടക്കും ഇതിനൊക്കെ വയങ്കര വേദ തലമ്മക്കൂടൊക്കെ അല്ലെങ്കിൽ കൊയ്പ്പൊന്നുല്യ ഒക്കെനോർമലാണെങ്കി ഒന്നും കൊയപ്പ ല്ലാ
ഉം അതന്നെ ഇപ്പത്തെ വെയ്ലങ്ങനേണ് മയ
അതെന്നാ വെയ്ല് പെരും ചൂടാണല്ലോ എന്നാ ഡ്രസ്സ്‌കള് ഒറങ്ങാനൊന്നും വെരൂല
ആഹ് ആ പൊറത്ത് ഇല്ലേ
പൊർത്ത് ആ പൊറത്തൊക്കെ ഇണ്ട് ന്നാലും ചെ ഇപ്പ ഞമ്മള്ണ്ടാക്കിവെരുമ്പോ ന്നർത്തെ വെയ്ലി കയ്ഞ്ഞിട്ട്ണ്ടാവും
ആഹ് ഉം ഉം എന്താലും പ്രാശം മഴ നല്ല കൊറവാണ് ഈ ഭാത്തൊക്കെയ്
ആഹ് മഴണ്ട്
ഈ സമയത്തൊക്കെ ന്നല്ല മഴഇ ണ്ടാകണ സമയാണല്ലോ ഇത് അറബ് മലയാള മാസം ഏതാപ്പ ഈ മാസം കർക്കിഡാ
ജൂണു ആണ് മുഹറാണോന്നറിയാം മലയാളം യേത്ആ മാസം
മലയാളം കർക്കിടകല്ലേന്ന് എനിക്കൊരു സംശയണ്ട് ഈ മാസൊക്കെയെന്ത് അ മഴല്ല മാസ
പറഞ്ഞിനു ഇപ്രാവശ്യം കർക്കിടക കർകടം കഴിഞ്ഞ ഇണ്ടാവും ചിങ്ങത്തിലൊക്കെ ഉണ്ടാവും മഴ ജൂലൈ അപ്പളാണ് മഴ വരുന്നത് കർക്കിടായിട്ട് ആ കർക്കടയിട്ടില്ല കർ
ആഹ് അതെന്താ സാനം
കർക്കിടം ഒന്നിനാണ് ചക്കിം മാങ്ങിയൊന്നും അയീ നേഷം കൂട്ടാൻ പാടില്ലട്ടാ ചങ്കരാന്തിയാണ് അതാ പിന്നെ ചക്കക്കൊന്നും ടേസ്റ്റില്ലാന്നൊക്കെ പറയിലെ ചെലചക്കടുന്നോ ഒക്കക്കയ്ഞ് ആ അങ്ങനെക്കെനെ സംഭവങ്ങൾ പിനോക്കേ അറിയില്ല ട്ടാ
ആ അപ്പ കഴിച്ചാലെന്താ പ്പ് വെഷാണ്
വെശൊനുല്ലപിന്നെ ചക്കയ്ക്ക് ടേസ്റ്റ് ണ്ടാവ്ടോല്ലോ
ഉ അതെ ആ ആ ആ നല്ല പറ ഇങ്ങനെ പറയണെ കേക്കണ ഒരുപാട് സംഭവങ്ങളുണ്ടെയ് ഇപ്പത്തെ തലമുറക്ക് അതൊന്നും അറിയില്ല യൂ ഉം പണ്ടുള്ളോര് പറയുന്നതൊന്നും ഇപ്പൊന്നും അതെന്താ അങ്ങനോയ്ക്കും ഏ ഒര് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും മ്മ്പോ അതെന്തിനാ അങ്ങനെ പറയ്ണ് അതെന്താ അതെന്താ അങ്ങനെ ഉ ആഹ് മക്കള് ചോയ്ക്കും അതെന്താ അങ്ങനെ ആ ആ അതെന്തിനാ അങ്ങനെ പറയണ് കാരണം ഇപ്പക്കാലയ്നൻസരി
ആഹ് ഓൽക്ക്‌പ്പവെറും റീൽസും അതും ഇതൊക്കെല്ലേ ഹോണ് കുറക പരിപാടീലല്ലൊള്ളൂ ങ്ങതെ പയൻചൻകൾ കേട്ടുള്ള ശീലൊന്നുല്ലല്ലോ ന്നമ്മ്ള് വല്ലിമ്മാരും വല്ലിപ്പാരും ഓക്കണ് ഇപ്പങ്ങൻത്തെ വെത്തിമ്മാരും വല്ലിപ്പാരും പിന്നെ ആയി ത് ഞമ്മളത് ഞമ്മളത്രയും കേട്ട്ട്ട്ണ്ടാ വൊ
ആഹ് ഇപ്പൊ ഇപ്പൊ ഒരു മുതിർന്ന തലമുറ എന്ന് പറയണത് ഞമ്മളൊക്കെ തന്നെ
ആഹ്
നമ്മളന്നെ കേക്കല് കൊറവാണ് ഇനിക്കൊന്നറില്ല കൃഷിനെ പറ്റിട്ടും വിത്തും പേരുന്നങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്ക്ക് വിവരല്ല പിന്നെ ഇപ്പന്റെ മക്കക്ക് അത്രയും അറില്ല
ആ അതാണ് അമ്മക്ക് കൊടുക്കാലാൾക്കാര് അമ്മക്കറിയില്ല അപ്പ അമ്മള മക്കക്കു അറീല്ല നമ്മള ഉമ്മാർക്ക്ന്നെ ശെരിക്കാ ഞമ്മള ഉമാർക്ക്ന്നെ ശെരിക്ക രാവ മ്മാർക്കൊക്കെ അറിണാ
അറി അതെ അതെ ഇപ്പയ്ന് ഒന്നുംല്ലേ പാടം ഒന്നുമല്ലല്ലോ കൃഷി നടത്തുമ്പോ പണ്ടൊക്കെ ഞാനൊക്കെ ന്റെ ചെറുപ്പ അങ്ങനെക്കെ പോയി കണ്ടു നിന്നിര എന്നൊക്കെ ഒരു ഓർമ്മുണ്ട് നിക്ക്
നമ്മക്ക് പിന്നെ ഇവിടെ പാടൊക്കെ കേട്ട നെല്ല്ണ്ടാക്കണ പാടം ആഹ് ഉണ്ട് ഇപ്പൊ മെയൻ പിടിക്കാന
ഉം ഞങ്ങളെ വീടിന് മുമ്പിലുണ്ട് ഒഴിഞ് കെടക്കണ് എത്രേ ഒന്നുല്ല ഏക്കറ് കണക്കിന് സ്ഥലം വെറുതെ കിടക്കും
അപ്പൊ ആരും ഉണ്ടാക്കൂന്നാ ഉണ്ടാക്കാ ആ
ആർക്കും വയ്യ ആർക്കാ ഒയ് ടൈമ് ആരമ്മള വിടെ ഒക്കെ വിദേശത്തേക്ക് പറക്കല്ലേ നാട്ടിത്തെ കൃഷി ചെയ്യാൻ ആർക്കാ ഒഴിവ് ഇനി കൃഷി ഇണ്ടെങ്കി തന്നെ ഞമ്മള് അന്യ സ്റ്റേറ്റത്ത് അന്യ സംസ്ഥാനക്കാരെ തൊഴിലാളികളെ വിളിച്ചാ ഓല കൊണ്ട് ഓ ക്ക് വെക്ക്ണ എങ്ങനെ ച്ചാ
സ്ഥലം കാണോ ന്റെ ബിൽഡിങ്ങും കെട്ടിടങ്ങളും ഉണ്ടാക്കിയ അയിൽ കൂടാ ആയി ൽ ഒന്നോ ഒരു കാറും പിന്നെ പറഞ്ഞ പോ കാറു പോവാ കേറി ആഹ് ആ ഭൂമിനോട് ആർക്കും ട്ടച്ചില്ലല്ലോ ഭൂമി ചവിട്ടൂല ചളിയവൂല വെള്ളം തൊടൂല
ഉം ഉം അതിന്റതൊക്കെ പ്രശ്നങ്ങള്ഞ്ഞിവരാൻ പോണേള്ളൂ
സിറ്റ് ഔട്ട്ന്ന കേയറ കാ കാറ് പോയിരിക്ക അതുപോലെ അവ കാറ് വന്നിരിക്കാ സിറ്റൊട്ടക്ക്കയറാ ഇതെല്ലക്കെ ഒരുപാട്
ഉം ഉം അതന്നെ അതിന്റെ ഒക്കെ ഭവിഷ്യത്ത് ഇഞ്ഞി വരാൻ പോണൊരു തലമുറ നല്ല അനുഭവിക്കും
ആഹ് എന്താത ഞമ്മ അമ്മ ആഹ് ഞമ്മ മക്കൾക്ക് ഓരോ വപ്പാർക്കെ കാട്ട്ണ കാണണൊള്ളു നമ്മളെ വാപാരിട്ക്ക്ണ ത്രിംകൂടി നമ്മെ മക്കള് നടക്ക്ണേ കാണ ആത് കണ്ട പേരും പ അതാണ
ഇപ്പ നെല്ല് കുത്തി അരി അങ്ങനെ സംഭവങ്ങൾ തന്നെ ഇല്ല അതുകൊണ്ടാണ് ഒരു യുദ്ധം അവിടെ പുറപ്പെ ഒരു യുദ്ധം അവിടെ തുടങ്ങിയപ്പോക്കെ നമ്മളെ അരിന്റെക്കെ വില എത്ര കൂടി
ആഹ് കൂടാതെ എല്ലാത്തിലും കൂ
ആ അതൊക്കെതിന്റെ ഒരു ഫലാണ് നമ്മള് ജോലി ചെയ്യാത്തോണ്ട് നമ്മള് കൃഷി ചെയ്യാത്തൊണ്ട് എല്ലാ സാധനങ്ങളെയും വെല കൂടി
ആ വില കൂടി
ഉം പൂളക്കൃഷി അങ്ങനത്ത ഒന്നും ഇപ്പോ കാണാനേല്ല
ഇല്ല ഇല്ല
അങ്ങനെ അറിയ നല്ല പന്നിന്റെ ശല്യംണ്ട് ഇവിടെ എങ്ങനെയെ അവിടെക്കെണ്ടോ
ബടെല്ല മ്മക്ക്ല്ല പന്നിന്റെ ശല്യല്ല.
ആ ഇങ്ങക്ക്ണ്ടോ കൃഷി?
ഇല്ലല്ല കൃഷിയൊന്നുംല്ല ഇബടെ ആകെ നാല് സെന്റ് എന്തത്ത്ണ്ടാക്കാനാ ഉ. കൊറച്ച് കോഴിക്കളണ്ട് മൂന്നാല് ആടളുംണ്ട് .
ക്കെ മടി വന്നത്.
ഉം. ഇവിടെ നമ്മള് ആ ഇവിടെ സ്ഥലം എന്തെലുംക്കെണ്ട ഉണ്ടാക്കാം. ഇമ്മീം ഇപ്പി ന്നെട്ടേന്നെ ഓരോത്തരു ഇത് ചോദിക്കും അങ്ങളാ വടെ മഞ്ഞൾൊക്കെട്ടെ അല്ലെ മുളകൊക്കട്ടെ ചേലോൽ പോയിക്കോട്ടെന്ന് പറിം ചേലോൽ തേര്ല്ല സ്ഥലല്ലോൽ
ആ ഈ ആ എന്ത് എത്താതോണ്ടൊക്കെ എത്ര നല്ലതാ ഞമ്മക്ക് മായം ചേർക്കാത്തത് എടുത്തുടെ.
ഉം.
അല്ലല്ല എത്ര കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് വരുന്നത്.
ആ ഇങ്ങക്കവടെ സ്ഥലൊക്കെ ഉണ്ടോ?
ഇല്ല ഞങ്ങൾക്കായിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ കൊർ സ്ഥലം കൃഷിക്കൊന്നുല്ല പതിമൂന്ന് സെന്റ്.
ആ ഞങ്ങക്കാകെ സെന്റ്
ആ കൃഷി ചെയ്യനുലെ ഞങ്ങളെ മുറ്റോം വീടും ചിറ്റുമതിലിണ്ട്. അങ്ങനെ അതിന്റെ ഉള്ളിൽ ള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ. അടത്ത് കൂടെ ഒക്കെ ണ്ട് പഷേ അവടെന്നും കൃഷി ചെയ്യണ്ല്ല ഒക്കേ ഭൂമിയാൾ ഇഷ്ടം പോലെ കെടക്ക.
ആ അപ്പോ കൊടുക്കും കൊടുക്കൂല കോളേര് വന്നല്.
ഇല്ലല്ലല്ല അയൊന്നുല്ല. അവര് നശിപ്പിച്ചന്ന പറെണം നമ്മളെത്ര മുതലേറ തൊട്ടടുത്ത വീട് വെച്ട്ടും മൊതലാർക്കി വായൊക്കെ വെച്ചിട്ടും ഒരു തല മുതല് കാണണം കെടക്കണ കാണെങ്കിൽ ഇത്ര ആളുകള് ആ പന്നി. ത്ര ആൾക്ക് കാശ് കൊടുത്കുണു ഇത് ആവാന് ന്നെല്ല ഇതാണ് ഒൽ പറയണത് ഇത്ര നഷ് വന്നുന്നോ ഇനി ഇതിലൊന്നും വെക്കൂലാ ങ്ങനെ ഒഴിച്ച് എല്ലാരും ഒഴിച്ചിടാണ് ഇവിടേയ് ഭയങ്കര
ആ അപ്പോ പന്നിക്കള്ളതോന്നും ചെയ്തൊക്ക ണ്ടാവില്ലലെ വരാതെ
ആൾ വരാതിരിക്കാന് നമുക്ക്പ്പോ ചെയ്യാൻ പറ്റണ കറണ്ടിന്റെ ഇതിന്റെക്കെ ആ താമസല്ലേരിക്കൂടിം കുട്ടികളൊക്കെ നടക്കണ വഴി അങ്ങനെയൊക്കെണ് അപകടണല്ലോ.
ഉം ഉം ഉം.
ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒഴിഞ്ഞ പറബ് അനൊക്കൊണെങ്കിൽ അങ്ങനോക്കെ ചെയ്യാൻ പറ്റൊള്ളോണ്. അപകടാണ് അത് ഞമ്മള് ഏറ്റെടുക്കേണ്ടി വരും. ഏറ്റെടുക്കണതൊല്ല ജീവൻ നഷ്ടപ്പെട്ടാ പിന്നെന്താ .
ക്കായിട്ട് അങ്ങനെ പോകൂലേ
ആ കുട്ടികളാണെങ്കില് പ്പൊ പുറത്തൊക്കെറങ്ങി കളിക്കു അവരത് കാണാൻ കഴി യുലെയ് കമ്പി വേയിലൊക്കെച്ചിട്ടില്ല ഷോക്ക് അടിക്കണ പരിപടിയൊക്കെ ണ്ടല്ലോപ്പോ. വയറ് വെച്ചപ്പോ അ ങ്ങനെ എന്തൊക്കെയാ കേക്കാ.
ശല്യലണ്ടോ? ആനന്റേത് അങ്ങനത്തെ ഒന്നുംല്ല പന്നിയാള് പന്നിയള് മാത്രല്ലേ.
ശല്യംണ്ട് അത് ചേനണെങ്കിലും വായെണെങ്കിലും പൂള എല്ലാം
ഉം.
ഉം നശ്പ്പിച്ചും അപ്പൊ ആൾക്കാര് ക്കൊക്കപ്പൊരു മടിയാണ്.
ആ.
കൃഷി ചെയ്യാൻ തന്നെ ഒരു മടിയാണ്. അങ്ങനെ നമ്മളിപ്പോ അമ്മളറെക്കണത് മൊതലെറക്കുമ്പോ ഞമ്മക്കയിനെന്തെങ്കിലൊരു.. സാധനം കിട്ടാനും ഇതിനും വേണ്ടിട്ടല്ല ലാഭല്ലെങ്കിലും ഞമ്മളാവശ്യങ്ങൾക്കുള്ളരു.. തെങ്കിലും വാണ്ടേ..
ആ അത് വാണം ല്ല പ്പന്ത നശിപ്പിച്ചാ ഞമ്മളണ്ടാക്കീട്ട് എന്താ കാര്യം.. നമ്മക്ക് ന്തായാലും വേണ്ടല്ലെ.. നയ് അമ്മക്ക് വെറുംനയിപ്പ്ട്ടിയാ പോരല്ലോ അയ്ന്ന്ള്ള അനുഭവം കിട്ടണ്ടേ. ആ എന്തന്ന് കറിയൊക്കെ ഉണ്ടാക്കി.. ഉം എന്തെ കറിയൊക്കെണ്ടക്കി ചോറ്റ് ക്ക്...
ഞാനിങ്ങളെലക്കറിയറഞ്ഞപ്പോ ഇന്നെലക്കറിയാ.. ഹഹഹ അതാ ചോയിച് ആ ഈ മാസം പറ്റൂലേന്ന് ചോയ്ച്ച്...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
അ അ ഞാൻ മുമ്പേ വേറൊരാളും പറയുന്നങ്ങനെ കേട്ടിട്ടുണ്ട്..
ആ ഇന്നായിക്കോട്ടെ ശരി ഇന്നാ ഉം ശരിയോ ക്കെ..